ആ എന്തെക്കെ വർത്താനം സുഖല്ലേ?
ഉം സുഖാണ്.
ചായ കുടിക്ക്യാണോ?
ഇല്ല ചായ കുടിക്കാനായിട്ടില്ല. ങ്ങളെ ചായകുടിയൊക്കെ കയ്ഞ്ഞോ? ആഹ്
പിന്നെ എന്തൊക്കെ ഇന്ന് എന്തായിരുന്നു സ്പെഷ്യല്?
സ്പെഷ്യല് ഇന്നൊന്നും ചീതിട്ടില്ല. സ്പെഷ്യൽ ഉണ്ടാക്കിട്ടില്ല. ങ്ങക്ക്‌ സ്പെഷ്യൽണ്ടോ?
ഇല്ലല്ല. വല്ലാത്ത സ്പെഷ്യലൊന്നുല്ലാ. മഴ ഉണ്ടോ നാട്ടില്?
ആ മഴ ഉണ്ട്. ന്ന്നല്ല മഴായിട്ടാണ്. വെയിലൊന്നും ഉണ്ടായിട്ടില്ല. ഒരു മൂടിക്കെട്ടല് പോലേ. ങ്ങളവിടെ?
ഇല്ല. മഴ രാവിലെണ്ടയിനി. വേറെ ഇട്ടൊന്നുല്ല.
സ്പെഷ്യൽ ഉണ്ടാക്കാറില്ലേ?
ഓ. ഉണ്ടാക്കാറൊക്കെണ്ട്.
എപ്പ് എന്തൊക്കെറിയും?
ഇന്ക് ചോറും കൂട്ടാനും കാര്യങ്ങളും എല്ലാ വല്ല്യ സ്പെഷ്യൽ കാരത്തിയോന്നുല്ല.
ബിരിയാണി അങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കൂല്ലെ
നമ്മക്കൊന്നുവല്ല അറിയും പഷെ അയ്മക്കൊന്നും വല്ലാതെ വന്നിട്ടില്ലാ
ഉം ഉമ്മ ഉണ്ടാവൂലേ
ഉമ്മണ്ടാവൂലേ വെക്കാന്?
ആ ഉമ്മ വെക്കും
ഉം അതോണ്ടാ നമ്മള് അങ്ങട് നോക്കാതെ ഉം. ഉമ്മണ്ടാവുമ്പോ പിന്നെ വല്ലാണ്ട് അറിയില്ല
ഉം
ഞാൻ പിന്നെ ആദ്യംന്ന് അറിഞ്ഞിരുന്നില്ല അപ്പം വേറെ വീട്ടിക്കയപ്പങ്ങനെ. ചെയ്ലൊടങ്ങി ഇപ്പൊക്കെ അതൊക്കെ അറിയും
ഉം അറിയോ എങ്ങനെ വെ - പെലെ നഷ പേടിയാണ്ന്നൊള്ളു കൊളാവോന്നൊള്ളേ
ആ ആ
അതാണ് സംഭവം ഒരു പ്രാവശ്യം അങ്ങനെന്ന് വെച്ചാ പിന്നെ പേടി മാറും. മക്കളൊക്കെ ഉണ്ടോ മാരേജ് കഴിഞ്ഞത്?
അല്ലാ ഞാ ഇ മക്കള് ൻക്കൊരു മോനാണ് ഒരു വയസ്സായിട്ടുള്ളു
ആഹ് മോന് ഉറങ്ങാ?
ആഹ് ഉറങ്ങാണ് ഓന് ഉറങ്ങാണ് പണിയൊന്നും കഴിഞ്ഞിട്ട- ട്ടില്ല പണിയാള്ഞ്ഞുണ്ട് എടുക്കാന് വൈകാനൊന്നുല്ല സാധാരണ വൈകല് ഈ കുട്ട്യള് ചവിട്ടി ചളിയക്കുമ്പോ നേരത്തെ തൊട- ത് പിന്നേ രണ്ടാമത്തെട തൊട്ക്കണ്ടി വരും
അത് ശരിയാ എല്ല്- ചിലയിടത്തൊക്കെ ഈ വൈകുന്നേരം ആ പണിയൊക്കെ ഞങ്ങളെവിടെ രാവിലെക്കയ്യും.
ആ ന്റെപുതിയാ- പന്റോടെ ഞാൻ നേരത്തെ കയിയും ഞമ്മളെ പെരേലാ പിന്നെയും താറി നിക്കാ പത്തണിവരെ ഉറങ്ങിയാല് പിന്നെ പണിട്ക്കാൻ കയിയൊ? നേരം കടക്കാണ്. ഞാൻ വന്നിട്ട് ഇപ്പ മൂന്നിസായി. ഞാൻ ഇപ്പടുത്ത് പോയതേനി അവിടെ ഉമ്മാക്കും വയ്യ പല്ല് പറിച്ചോണ്ട് പിന്നെ ഇൻക്കും- വയ്യ ജലദോഷം ചെവിയൊക്കെ വേദന എടു പിന്നെ ഇങ്ങോട്ടന്നെ ആക്കി തന്നാണ്. രണ്ട് പേരോ ഇങ്ങനെ വയ്യാതെ കിടന്നാല് അത് പറ്റൂലറഞ്ഞാണ്ട്. അവനാന്റെ പെരാവുമ്പമ്മക്ക് കെടക്കെ ഇരിക്കേ ഇത് പ വെയ്യാതെ പണിട്ക്കുമ്പോൾ ഇൻക്ക് എടങ്ങാറാണ ഇമ്മ ഇങ്ങട്ടാക്കി തന്ന
ആഹ്ശരിയാ നമ്മളെ വീട്ട്ത്തെ പോലെ അവടെ ആക്കാൻ പറ്റ
കറ്റൂലല്ലാ ഞാര് ഉള്ള്തോൽക്കറിയില്ലൽ പൊറത്ത്പൊറത്തത്തോൽ ഇക്കറിയില്ലല്ലോ ഇതിന് വെയ്യായീന്ന് ഉള്ള്തോക്കല്ലേപ്പ അറിയുള്ളൂ വയ്യാത കെടുക്കുന്നത് ഉംഉം അല്ല മ്മേ ഇങ്ങ്- ഇത് തന്നെയാണ് ഒരു മോളെ പോലെ തന്നെയാണ് എന്റെ നാത്തൂമാരായാല് വയ്യാതായാല്- ഒരു വേഗം ഇവടെ വരും.
ആ ആ
അങ്ങനെൊക്കെട്ടുന്നന്നെ നമൊക്കൊരു ഭാഗ്യണ്
ആഹ് പിന്നെ ഞമ്മള് വല്ലംപോലെ നിക്കണം യം മ്മ നല്ലംപോലെല്ലേങ്ങു ഓലെ ഭാഗ്യക്കേടും പോകും. ഉം.
അതും
ഓല് ഉം നാല് പ്രാ ഞങ്ങൾ ഇല്ലാത്ത ഇല്ല എന്നാലും പ്രശ്നങ്ങളേക്കാരം എൻതെങ്കി കിലൊക്കെ ഇണ്ടാവും.
ഈ ചെറിയ കുട്ടികളാകുമ്പോ നമ്മക്ക് ഒന്നും സാധിക്കൂലേ
ഒന്നാമത്തെ പൈപനെട്ടാം വയസസിലെന്നെ കു ച്ച്കെട്ടിച്ചൊണ്ട് നമുക്കൊരു പക്ക്വാതിം ഇണ്ടാവൂലല്ലോ ഒരു പഠി ഇന്നത് സമയക്കല്ല ഉം. ഉം.
അതാണ് മെയ്ന് ഉം.
പണ്ടൊക്കെ പറഞ്ഞാല് ഇമ്മമാർക്ക് കൊറച്ചെങ്കിലും എന്തെങ്കിലും അറി ഇപ്പത്തോൽക്ക് അതൊന്നും അറിയില്ലല്ലോ?
ഉം. ഉം
ഉം എന്തായാലും ഉ അങ്ങനെ സുഖയിട്ട് പോട്ടെ
ഉം.
അവടെ എന്തെങ്ങനെ സൗണ്ട് വര്നെ?
ഏഹ്?
സൗണ്ട് എന്തെങ്ങനെ വര്ണേപറയാ
അത് വാഷിം മീഷീന് കറങ്ങി.
ആഹ് ആഹ്
അവടെ ഉം വീട്ടില് ആരൊക്കെ ഇണ്ട്?
ഇൻക്ക് ഇമ്മാ, ന്നാ മൂന്നൻസത്യാള്.
ആഹ് ആഹ് പിന്നെ. വർക്കൊന്ന് ചിയ്യില്ലല്ലൊ?
ഇല്ല ഇല്ല.
ഉം. എന്നും എന്താ ഈ വൈകുന്നേരം തന്നെയാണോ ചെയ്യല്?
അല്ലല്ലാ ഇത് കുട്ടിക്ക്ന്ന് വെയ്യാത്ത ക്കെയപ്പം നേരംവൈഗ്യ
ആഹ്
പിന്നെ എന്തയ് ഈ ഓൺലൈൻ നായ്ട്ടൊക്കെ. ഓൺലൈൻ ആയിട്ട് വർക്ക് കിയ്യാനൊക്കെ താല്പര്യള്ള ആളാണോ?
ആ യ്ഇ്മക്കഒന്നും വല്ലാതെ പുതയാപളാരെ പെരകാർക്ക് ഇഷ്ടല്ല അ്മൊക്കുംന്ന്മക്കലില്ല.
ആഹ് പിന്നെ
ഇങ്ങള് ചെയ്യ്ണ്ടോ?
ആഹ് ഞാൻ ചെയ്ണിണ്ട്
ഉം
ഉം ചെയ്തോണ്ട്ക്ണിണ്ട്
ഉം
ഉം അരി ആട്ടാ ന്ന്ക്കാണ്
ഏഹ്
എല്ലാതും ഏ മോനിപ്പൊന്നൊറങ്ങി അപ്പനി അവനൊറങ്ങുമ്പള്ള ഡ്യൂട്ടിയ
ഉം ഉം ചെറുതായ്കാരല്ലേ
ആ ഒമ്പത് മാസായിട്ടൊള്ളൂ
ഉം
ഇപ്പൊ ഒറങ്ങിട്ടേള്ളൂ പോനഒറങ്ങിയ സമയത്ത് ചായ ണ്ടാക്കല് അങ്ങന് ത്തെ ജോലിയൊക്കെ കെയിച്ച് വച്ചാല് പിന്നെ അതില് ന്ന്ക്കണ്ടല്ലോ
ഉം
ഏ ഹലോ
പിന്നെ ആ പറഞ്ഞോളി
കേക്ക് ന്നില്ലേ
ആ ണ്ട്
ഉം ഈ പഠിക്ണ സമയത്ത് എങ്ങനെ എന്താ തിനൊക്കെ പോയിന്നോ പെരിവാടിൾക്ക കൂടിന്ന
ഇല്ലല്ല
ഉ സൈലൻ്റെര്ന്നു ല്ലേ
ഉം
ഉം ആ ഒന്നിനൊരു ത് തില്ലാതായിപ്പോയില്ലേ
ഉം
ഞാനും കൂടൊതന്നു ചെയ്തിര്ന്നില്ലട്ടോ സ്റ്റേജ് പ്രോഗ്രാമ പറയ്ണേ ഉം
ആ അതന്നെ സ്റ്റേജുമക്കൊന്നും വല്ലാതെ ന്ന്ക്കല്ല മറ്റേനൊക്കെ ന്ന്ക്കും
ആ ഞാൻ അങ്ങനെരു സംഭവത്തിനും കൂടിയിട്ടില്ല
ഉം
ഇ മക്കളൊക്കെ ങ്ങനെ ഓരോന്ന് കൂടുന്നാക്കുമ്പോഴൊക്കെ ങ്ങനെ മനസ്സില്ണ്ടാവും ഞാനതിനൊ ന്ന് നിന്നിട്ടില്ലല്ലോ നമ്മ ക്കത് എന്ത് ചിയ്തിട്ടില്ലെങ്കിൽ പിന്നെല്ലേ ങ്ങനെ
ഉം ശരിയാണ് ഓല് ചെയ്യുമ്പോ കാണുമ്പൊളേക്കരം ഉം
ഉം അഅ്പ്പോ ഒന്നും വാണ്ട പഠിപ്പിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മള് മക്കള് ചോയിക്കുമ്പോ നമ്മക്ക് ഇപ്പ ഓൽക്ക് പറഞ്ഞൊടുക്കാൻ തന്നെ ഞാനൊക്ക് പത്തായതോണ്ട് പത്താം ക്ലാസ്സൊക്കായ തോണ്ട് പത്താംക്ലാസിലും മേലല്ലേ സംഭവങ്ങളാണ്
ഉം
ഉം എല്ലാതും എല്ലാത്തിനും വിദ്യാഭ്യാസം വാണം
ആഹ് അയ് ശെരിയെന്നെ
വിദ്യാഭ്യാസല്ലാതെ പ്പോന്നും
നടക്കൂല ഉം പണി ണിനും മാണം വിദ്യാഭ്യാസം പെണ്ണിനായാലും മാണം
ആഹ് ആഹ്
ഉം ഉം ഉം ഉം
ഉം പിന്നെ ഉപ്പല്ലേ
വാവ് ഉപ്പണ്ട് ഉപ്പ കടയിലാണ്
ഏഹ് എ ഉപ്പാക്ക് സ്വന്തം കടെ
ആഹ്
ആഹ് ആഹ് ആഹ് അപ്പൊ കൊറെ ബേക്കറിന്നാലോ
ഉം
അങ്ങനെള്ളോൽക്ക് ബേക്കറി ഇഷ്ടണ്ടാവുല
ഉം അത് ശരിയാ
അങ്ങനെ സ്വന്തായിട്ട്ല്ലോല്ക്ക് അങ്ങനെ ഇത്ണ്ടാവില്ല
ഉം
നേരെ വിപരീതാവും പിന്നെ വേറെ
പിന്നെന്താ ഇങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു പിന്നെ അപ്പൊ
ആഹ് മഴണ്ട് ഇന്ന് മഴണ്ട് ഇന്നലെന്നും മഴണ്ടായിന്നില്ല ഇന്നലോരു വെയില് പോലൊരുന്നു ഉം ഇന്ന് വെയിലെണ്ടായിട്ടില്ല ഇവിടെന്നും അവിടെങ്ങനെ
ആഹ് ആഹ് ഇവിടെ ഇന്ന് വെയിലൊന്നും വരത്തില്ല
ഇപ്പഅവിടെ മഴല്ലേ ഉം മഴ പെയ്താലും പ്രശ്നങ്ങളൊന്നുല്ലല്ലോ മഴ പെയ്താലും പ്രശ്നങ്ങളൊന്നുല്ലെ ഇല്ലല്ലോ പറയ ഉം അതെന്നെ വല്യേ സമാധാനം ഓരോന്ന്ങ്ങനെ ന്യൂസ്കൂടിയൊക്കെ കാണുമ്പഴെ ഉം
ഉം ഇങ്ങളവുടെണ്ടാവോ ഉം
ഏ ഞങ്ങക്ക് ഞങ്ങളെ തൊട്ടപ്പറണ്ടാവും ഞങ്ങക്ക് വല്യ പ്രശ് നല്ല മല പ്രദേശത്ത് കൂടെയോക്കെ ആഹ് എന്ത് ഒരുത് വരും മലപ്രദേശത്ത് കൂടിയോക്കെണ്ടാവും ഈ ഇപ്രാവശ്യയിന് വല്യ മഴന്നറിയാനോന്നുല്ലാവു
ഉം ഓരോ ജില്ലക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെള്ളം കേറലും
ആഹ് ന്നാ ഒക്കെട്ടോ ഹലോ
ആഹ് ആയിക്കോട്ടയിക്കോ ഓക്കെ ആഹ് ഓക്കെ പിന്നെ വിളിക്കാ